ഉ
ഹലോ ആ കിട്ടീലേ ആ ആ ആ എന്താണ് വർത്താനൊക്കെ
സുഖം
ആ
സുഖാണ് ഓ ഓരുകൊക്കെ വല്യമക്കളായിക്ക്ണ് ഉം ആ ആ ഒറ്റക്കെന്നെ വായിക്കും
ആ പിന്നെ ഒരു അഞ്ച് വരോക്കെ നന്മക്ക് യൊള്ളുലേ ഒരുനാല്ഞ്ചട്ടം ആ ആ ഹെ ഹെ ഇപ്പത്തെ ആ ഇപ്പത്തെ ദാവുമ്പളെ
ആഹ് യ്യറീലാ ഉം അയ് ശര്യാണ് പോഓലക്കെന്നെ അറിയാ പിന്നെ നമ്മള് നമ്മളാ ശല്യ നന്മക്ക് പിന്നെ കയ്യൂ ഓലെ ഇംഗ്ലീഷൊന്നും പഠിപ്പിക്ക പിന്നെ അഞ്ച് വരേക്കെ ഒപ്പരിന്നീന്നു പിന്നെ ഓലന്നെ ഒറ്റകായി
ഉം എങ്ങനെ ന്നിട്ട് നേരത്തെ ഭക്ഷണൊക്കെ കഴിക്കോ ഭക്ഷണം ക്കെ റെഡിആയോ
രാത്രി ഒര് ഒന്നിച്ചു വെച്ചിട്ടുണ്ട് ന്ന് ചിലപ്പ ചെിലപ്പം ഒന്നച്ച് വെക്കും ചെിലപ്പോ പിന്നേ രാത്രി എന്തെങ്കിലൊക്കെ ഒര് ലാ ലൈറ്റായി.
ഞാന ങ്ങ അങ്ങനെന്നേണ് ചെലേപ്പോ ണ്ടാ മേണ്ടിരും ഇന്ന് ഞാന് കുറച്ച് ചോറൊളളൂ അയിനോടെന്നെ ആണ്ട് ഒപ്പിച്ചാ
ആ ശരി ചെലപ്പം മടിയാവുട്ടോ രാത്രിയാവുമ്പോ പിന്നെ പിന്നെ പൊറാട്ട ഫാമോ അല്ലെങ്കി
ആ അ അ ഇവടെ ബ്രെഡ്ണ്ട് ഇവടെ ബ്രെഡ്ണ്ട് അയിമ്മലെ തേ ക്കാള്ള സാധനം ണ്ട് ഇപ്പ അത് മതിയാര്ച്ച് അല്ലെങ്കിപിന്നെ മുട്ടേൽ പൊരിച്ചിന്നോട്ടെ ചാര്ച്ച് ഏ ഹ്‌ ഹ്
അങ്ങനെയൊക്കെ മതിഅല്ലോ ബ്രഡ്ആവുമ്പോ നമ്മക്ക് ഓംപ്ലേറ്റ് അടിച്ച ഓം ഓംപ്ലേറ്റിലിട്ട് അ കയ്ചാമതിയല്ലോ അങ്ങനല്ലയ് രാ ത്രിവുമ്പോ അങ്ങനെ ലൈറ്റ് ആയിട്ടൊക്കെമതി ചോറ്ന്നെ വേണെന്നില്ലല്ലോ ഉം അങ്ങനെക്കെ ടെ ചെയ്യും ഓരോ ദിവസം ഓരോന്ന് വേണ്ടേ എന്നുതന്നെല്ലേ രാവിലെ നീക്കാ തന്നെല്ലേ പണി
അതെന്നെ പിന്നീ ഈ എറച്ചി മീനും വന്നാ ഒരു മാറ്റം വേംണ്ടലെ അങ്ങനെല്ല ഒരു ന്നേരേലൊയ്
ആപച്ചക്കറി പ്യാ സദ്യ സദ്യ ഇവിടെ ഇഷ്ടാണ് സദ്യ ഉണ്ടാവുലോ അത് ഇവിടെ ഇഷ്ടാണ് അത് എടക്ക് സദ്യ ഉണ്ടാകു
ആആ ആശരി അ ങ്ങള് ആ അ ആ ങ്ങൾ സാമ്പാർ ണ്ടാക്കോ സാമ്പാറ്ണ്ടാക്കോ ആആ ആ സാമ്പാർ ണ്ടാക്കുമ്പോ എടയ്ക്ക് ണ്ടാക്കല് കറി ഏ മ്ന്താ കടി ണ്ടാക്കോ സാമ്പാർണ്ടാക്ക്ണന്ന്
മ്മള് രാവിലെ ആ ഇഡ്‌ലി ഇഡ്‌ലി ആ അതെ സാമ്പാർ എങ്ങനെ കൊറേ ആവും എല്ലാ കഷണം ഇട്ടട്ട് അപ്പൊ പിന്നെ പിറ്റേന്ന തന്നെ ഉറപ്പായി നമ്മള് വെള്ളത്തി ഇടുല്ലോ
ആ രണ്ട് മൊട്ടിലും വെക്കുവേ നിങ്ങള് അങ്ങനെയല്ല തേങ്ങ അരച്ചും തേങ്ങ അരക്കാതെയും വെക്കും
ആവറുത്ത് വറുത്തരക്കും അല്ലാതയും വെക്കും രണ്ടു വേറെ വേറെ ഇഷ്‌ടാണല്ലോ വർത്തരക്കണതും ഉണ്ട് കഷണം സാധാ എല്ലാ കഷണവും ഇടും എന്നിട്ട് പരിപ്പെട്ട് ഒന്നി ഒന്നിച്ചിട്ട് കോപ്പിച്ചു ഞാന് ഒറ്റ ഒറ്റൂക്ക ആ പിന്നെ എന്നിട്ടാണ് ഞമ്മള് വറു വറുവിട പുളി കാരന്നതാണ്ട് സാമ്പാർ പൊടി ഇട്ട് വറുവിടാ അങ്ങനെ ചെയ്യും വറുവെണ്ടക്ക് വെണ്ടക്ക്മ്മൾ പൂക്കിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് തിളപ്പിക്കുവല്ലോ പുളി വാരുമ്പോൾ അപ്പോ ഇടും
അതെ ആ
അങ്ങനെ ഓരോരോ മോഡല് ഓരോ അങ്ങനെ ചെയ്യും ഇള്ള അനുസരിച്ച് കായന്റെ പൊടി രണ്ടു കെട്ടലുണ്ട് കോഴിപ്പ പൊടിയാണ് ഇവിടെള്ളത് ഉം രണ്ട് കൂട്ടിലുണ്ട് പൊടിയും അതിന്റെ ആ കട്ടി കിട്ടിലണ്ട് അപ്പൊ പൊടിയുണ്ട് ഇവിടെ പൊടി ഇടും പൊടിയാവുമ്പോ പിന്നെ നമുക്ക് ഒരുക്കുന്നു ആകെ അയക്കൾ ഇട്ടാ മതിയല്ലോ ഉം നിങ്ങളു നല്ല ഫുഡ് ഉണ്ടാക്കുവോ ആ ചിലപ്പോ രണ്ട് ദിവസത്തിന് ഉണ്ടാവും ചെലപ്പോൾ രണ്ടു ദിവസത്തിന്ണ്ട ണ്ടാവും സാമ്പാറു ആകുമ്പോൾ രണ്ടു ദിവസത്തിന് ഉണ്ടാവും
ഞാന് പെട്ടെന്ന് മടുക്കുമ്പടെ ഒരു അങ്ങനെ ല്ല രണ്ടുമൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയാല് കുട്ടികൾ വല്യതട്ടായിറ്റല്ല അതാണ്
ആആ അതാണ് ഇവിടെ ഇവിടെ സാമ്പാറ് എന്താവോ ഇഷ്ട അത് പിന്നെയും പിന്നെയും ചോറ് തിന്നും പിന്നെയും പിന്നെയും ചോറു തിന്നും അത് ഇഷ്‌ടാ
അതിന് ഇവിടെ മറ്റെ കറി ഇഷ്ടാ ഏതന്നോ മോര് കറിയ ഒക്കെ ഉണ്ടാവല്ലോ ങ്ങനെ പുളി എന്താപ്പ പറയാ ആ് ആആ് അല്ല ഇങ്ങനെ കുമ്പളം ആ തൈര് കൊണ്ട് മറ്റ മറ്റേച്ചേക്കും ഇണ്ടാക്കൂല്ലേ പുളി പുള്ളീം എന്താപ്പം പറിയാ കറിയേപ്പിന്റെല ഒക്കെ ഇട്ടാട്ട് ആഹ് പൊടി പാർന്നാണ്ട് ആ ആഹ് പൊടി ആ ഞാന് ഇവിടെ വി അ ഹും ആ ആ ആ ആ അതാണ് ആഹ് ഇറച്ചി വര്റ്റ്ന്നന്ന് വെള്ളിയാഴ്ച്ചല്ലേ ആ ആഹ് ആഹ് ആ ആ
പിന്നെ വെള്ളിയാ പറയുമ്പോ നമ്മള് തീയ്യൂട്ടാത്ത ദിവസ് സെക്കാരം അന്ന് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേരും അന്ന് എന്തെങ്കിലും
ആ ഞാൻ ഇവിടെ ശനിയോ ഞായറോ ആണ് അങ്ങനെണ്ടാക്കല് എന്തേലും സ്
വെള്ളിയാവുമ്പളേ ആദ്യാ ഞങ്ങൾ ശീലിച്ചു ഞങ്ങള് തറവാട്ടിലായന്നേ ന്നേ ഞങ്ങക്ക് വെള്ളി അറിയുമ്പോ ഓല്ക്ക് എന്തെങ്കിലും വേണ്ടിരും അപ്പോ പിന്നെ ഞങ്ങൾ തി
വേണ്ടിരും ആ ആ ഇല്ലല്ലേ ആഹ് ആഹ് ആ ആ ആ ബിരിയാണി ഇണ്ടാക്കാനല്ലേലും ഗ്യാസുമ്മേലാലെ എളുപ്പം ബിരിയാണി അങ്ങന് ത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ആ അത് ആ ആ അതല്ലേ ആ വാ ട്ടാനൊക്കെ നല്ലത് ഗ്യാസാണ്റിയ അങ്ങനെണ്ടല്ലോ വാട്ടല് ഇങ്ങള് കുക്കറില് കൂക്കീച്ചലാ ചെലൊര് മസാലൊക്കെട്ട് കുക്കറ്ല് കൂക്കി
ഏഹേ കുക്കറ്ല് കൂക്കിച്ചെന്നുല്ല വയറ്റൊള്ളു നമ്മള് അട്പ്പത്തേന്നെ ഞാന് തളപ്പിച്ചോള്ളു അല്ലാതെ ഗ്യാസ്മ്മേ എല്ലംകൂടി തളപ്പിച്ച് ആവൂലല്ലോ ബിരിയാണിയൊക്കെ ആവുമ്പളേ അത് അടുപ്പത്ത് തന്നെ തളപ്പിക്ക
അത് ശരി ആഹ്
ഗ്യാസ്മ്മേ തളക്കൂല്ലല്ലോ വല്യമ്മേ രണ്ട് നേരത്തിനല്ലേ നമ്മള്ണ്ടാക്ക വെള്ളിയൊക്കെ ആവുമ്പളേ അപ്പ പിന്നെ ഒന്നിച്ച് ഒരിത് ഇണ്ടാക്കും ബിരിയാണിയൊക്കെ ആവുമ്പോ നമ്മള് നല്ലോണം കഴിക്കല്ലോ സാധാ ചോറിന്റെ മാതിരില്ലല്ലോ
അത് ശെരി ആഹ്
ഉം പിന്നെ മന്തി മന്തി വാണെങ്കി തന്നെ തളപ്പിച്ചല് അടുപ്പത്തേനേ ഉം പിന്നെ കപ്സൊക്കേ വെക്കുമ്പോളാണ്‌ നമ്മള് ഗ്യാസ്മ്മേ ഒന്നിച്ച് ആ ആ രണ്ടുംണ്ടാ രണ്ട് രണ്ട് ചെയ്യും ഓ ഓരോ മൂ ഇതിനനുസരിച്ച് അവിടെ നമ്മള് പുറത്തെത്തിയിന്റോരു പൂതി വേറെണ്ടാവോലോ അങ്ങനെ ആവുമ്പോ അങ്ങനെ വാങ്ങ് ങ്ങും അല്ലെങ്കിൽ ഇണ്ടാക്കും
അത് ശെരി വൈകുന്നേരം ചായക്കടിണ്ടാക്കണോ മക്കക്
ആ അഹ് നിർബന്ധാണ് അല്ലെങ്കി വെശപ്പ് മറൂല്ലല്ലോ എന്തെങ്കിക്കെ വാണ്‌
ആ അത് ശരി ആ നിങ്ങൾ ഇൻണ്ടാക്ക പോ ഇപ്പന്താ ഇതന്നെക്കൂലെ എണ്ണ കടികളെന്നെക്കൂലെ ഇണ്ടാക്കല്
ഇല്ല എന്നും എണ്ണകട്യന്നും ഇണ്ടാക്കൂല എന്നും എണ്ണീ പൊരിച്ചാവുമ്പോ പറ്റൂലല്ലോ എന്തെങ്കിലുമക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബ്രെഡ് പൊരിയോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടാവല്ലോ പഴോ പയം കൊണ്ട്ന്ത് ങ്കിലും അങ്ങനെയൊക്കെ ചെയ്യും അല്ലാതെ എന്നും എണ്ണന്ന് എണ്ണേലൊന്നും പൊരിച്ചൂല
അയ്ശേരി
പിന്നെന്താ
പിന്നെ ആഹ് ആഹ് മക്കളൊക്ക കൊറച്ച് അല്ല ചെറ് ചെറുതിന്ന് വിട്ട്ട്ടൂല്ല എന്നാ പിന്നെ മ്മളോട് ഉള്ള ഇതൊക്കെ കഴിഞ്ഞ് വലുത് പ്ലസ്ടു ന് പ്ലസ്ടു കഴിഞ്ഞതാ ആ ആ ആ പിന്നെ അയിന്റെ താഴെ ആഹ് ആഹ് അപ്പൊ ഓരൊക്കെ അങ്ങനെണ്ടല്ലോ ഇംഗ്ലീഷ് മീഡിയൊ ഒക്കെ ആയോണ്ട് നല്ല മാ ആൺകുട്ട്യാ ഓല്ലെന്നേ വായിച്ചോളൂ ഞമ്മകൊക്കെ പറഞ്ഞൊട്ക്കാൻ കയ്യൂല ഇങ്ങള് പറയുംപോല അങ്ങനെണ്ടല്ലോ ഓല് ആ ആഹ് ഞാൻ ചേറ് തിനെ മാത്ര നോക്കൊള്ളൂ ആ ചെറുതിനെ മാത്രം നോക്കു അയിന് നോക്കല് നിർബന്ധാ അയിന്റെ ഒപ്പം ഇരിക്കല് അത് നല്ല മടിയത്തിയാ
അത് ചെറുതാ അത് എത്രിലാ അത് അഞ്ചിലോ ആഹ അപ്പൊ ഇരിക്കണം ഞമ്മൾ അഞ്ചു വരെ ഇരിക്കണം കാരണം ഓരപ്പ ഇരുന്നാലേ ഒരു വായിക്ക കൊള്ളു പിന്നെ നമുക്ക് അത് പറഞ്ഞോടുക്കാനോക്കെ ഞമ്മക്
അതെ പിന്നെ ഈ ആ പുതിയ ഭാഷകളൊക്കെ വരുന്ന അഞ്ച്ന്നാ അഹ് ഹിന്ദി ഒക്കെ
ആ ആ അത് ശരിയാണ് പ്രൈവറ്റ് ആവുമ്പോ പിന്നെ ആദ്യ തുടങ്ങും ഗവർമെന്റിലാണ് അഞ്ചു മ്മന്ന് പിന്നെ ഹിന്ദി തുടങ്ണത് ഉം ആ അപ്പൊ ഹിന്ദി ഇപ്പൊ തുടങ്ങൾണ്ടാവുള്ളോ അപ്പൊ പിന്നെ ഓൽക്ക്
ഏഹ് പിന്നെ ഓള് സെക്കന്റ് ലാ ആ സെക്കന്റ് ലാംഗ്വേജ് എടുത്തത് ഉറുദു ആണ് ഉറുദുണ് അപ്പൊ അങ്ങനെ ഉറുദു കൊഴപ്പൊന്നുമല്ല ഓളന്നെങ്ങനെ ആ ആഹ് ആ ഈസിയാണ് അതന്നെ ആഹ ആഹ ആ ഇ ന്നാലും ഒന്ന് ഇരുന്ന് കൊടുത്താലേ ആ വായിക്കണണ്ട് ണ്ടല്ലോ ഇരുന്ന് കൊടുത്തില്ലെങ്കി വായിക്കൂല അതാണ്
ഇ ല്ലേയ് അത് അഞ്ചിലല്ലേ അപ്പൊ നമ്മൾ ഇരിക്കണം ചെറിയ കുട്ടിയെള്ളല്ലേ കുറച്ച് കുറച്ചു കഴിഞ്ഞു വലിയതാവുമ്പോഴാണ്ഓലിനെ നോക്കൽ ഇതൊരു ഓൽ നോക്ക്ണ്ട് നന്നോള്ളൂ ചിലപ്പോ പണിക്കൊന്നും ല്ല ഓൽ നോക്കി ന്നെ പോകും ചിലപ്പോ ഒരു ഗ്ലാസ്സ് എക്സാമിനോക്കെ മറ്റേ ക്ലാസ് കേട്ട് പോകും അല്ലെങ്കി സൈലത്തിന്റെ ക്ലാസ്സ്‌
ആ ആ ആ ഈ സൈലയത്തിന്റെ ആ് ആ അതന്നെ ക്ലാസ്സാണ് അതാണൊലെ പരീക്ഷന്റെ ഓൾക്കൊക്കെ ഉള്ള കുഴപ്പം അത് കേട്ടിരിക്കുക എന്നിട്ട് അന്ന് വായിക്കൂല അന്ന് അന്നും വായിക്കൂല ന്നിട്ട് പറയും ഇമ്മച്ചിയെ എന്താ പരീക്ഷക്ക് ആ ക്ലാസ് കേട്ടോണ്ട് നല്ല സുഖേനീ ആ അതാണ് അത് ക്ലാസ് ആ ക്ലാസ്ന്ന് കുട്ടിയെക്ക് നല്ലോം പഷേ ഓല് പറഞ്ഞു കൊടുക്കണണ്ടുള്ള എളുപ്പാണ അങ്ങനെ ഉണ്ടാവല്ലോ ല് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടുള്ള
ചെലധോക്കെ അതന്നെ വന്നു പറിട്ടോ പക്ഷോ ചെലതു കൊറച്ചൊക്കെ ബുക്കില് നോക്കിയെ
പിറ്റേന്ന് സമ്മയിക്കാനണത് ഞമ്മള് പിറ്റേന്ന് പോല ഇട്ട കൊടുക്കാനുള്ള ബെളണത്
അതല്ലേ ബുക്കില് കൊറച്ച് നോക്കും വേണം എന്നാലെ നമ്മക്കും ഇത് ബുക്ക് തന്നെ നോക്കാതെ സൈലം ക്ലാസ് കേട്ട് ഇങ്ങനെ പോവാ ഇതാണിപ്പം പഠിച്ചത് ഇപ്പൊ സൈല ഓൽക്ക് നല്ല റിച്ച് ആയിട്ട് പോയ്ക്കോളും സൈലം ക്ലാസ്
യല്ല അ അല്ല ഇപ്പ നല്ല ഇതൊ നല്ല രീതിൽ പ്പൊ പൊസിഷനിൽ എത്തിയര് ഇതൊക്കെ കണ്ടീനി ഇപ്പന്നാരെ ഉ
എല്ലാത്തിനും പിന്നെ ചെൽതൊക്കെ മേച്ചണ്ട്ട്ടോ
ആഹ അതാണ് ആഹ ചെലതല്ലേ അതല്ലെ ആ അദെ പക്ഷെ ഓല് ക്ലാസ് എടുക്കണൊക്കെ ഉണ്ട് ആ ക്ലാസ് എടുക്കണേക്കാൾ ഓര് ഇങ്ങനെ ലൈക് അടിക്ക് ഷെയർ അടിക്ക് അങ്ങനെ കൊറേ.. ടൈംമു കളയണ്ണ്ടേ ആ ആഹ് പാട്ട് പാടും അത അതൊക്കെ കേക്കുമ്പോ ഞമ്മക്ക് എന്താണന്നു വെച്ച പരീക്ഷൻ്റെന്ന് വേറള്ള ദിവസോ ന്നുല്ല പരീക്ഷൻ്റെ ന്ന് നമുക്ക് ഫുൾ ടൈം വായിക്കണം ആ കിട്ടുണത് മൊത്തത്തിൽ അന്നന്നെ കിട്ടണം എന്നുള്ളൊരു ചിന്ത
അങ്ങനെയല്ലേ ഓലെ അയിന്റെ ഇടെല് കുട്ടികളെ സന്തോഷിപ്പിക്കുകയാണ് പാട്ട് ക പാടിയ കുട്ടികൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റോട് കൂടി ഇരിക്കുവല്ലോ ആ അതിനും വേണ്ടേ വേറെന്താന്നാല് പിന്നെ വേറെ എന്താ ആഹ പിന്ന ഇ പിന്നെ ശരിട്ടോ വേറെ എന്താ ഇനി പിന്നെ വിളിക്ക് ട്ടോ ടാ ശരി ഓക്കെ